ഹലോ
പറഞ്ഞോ പറഞ്ഞോ കേക്കാവോ ഓ വേറെന്നാ ഇങ്ങനെ സുഖമായിട്ടി രിക്കുന്ന് മഴയുണ്ടോ അവിടെ
ഇല്ല ഇവിടെ മഴ ഇങ്ങനെ മൂടിയ്ക്കാണ്
ആ ഇവിടെ അങ്ങനെയാണ് ഇന്നലെ പിന്നെ വെയിലൊ ണ്ടായിരുന്നു അതുകൊണ്ട് തുണിയൊക്കെ അലക്കി ഒണങ്ങി ഇന്നിപ്പ ഇന്നലെ ഇട്ടൊണ്ടെ വന്നേ ആ മഴയാന്നേ മഴ ക്കാർ ഇങ്ങനെ കേറി നിക്യ അപ്പൊ അത് കാരണം ഇന്നലെ യൂണിഫോം എല്ലാം കഴുകാ ഒ പോയിട്ടോണ്ട് വന്നെല്ലാം കഴി ഇന്നത്തെ കഴ് കുവാൻ കിടക്കുവാ ഇനി അത് കഴുകണം
ഇൻ്റത് ഇന്നലെ ഇവിടാ മഴയേനി രാവിലൊക്കെ പിന്നെ ഉച്ചക്കേശം കുറച്ച് മഴ ഇല്ലാതെന്ന വെയിലൊന്നില്ലേ മയണ്ട
ഓ വെയില ഇല്ല എന്ന് വെച്ചാ നേരത്തെത്തെ ആ വേനക്കാലത്തെ പോലെ വെയിൽ ഇനി എന്തായാലും കിട്ടുകല അ കാരണം എപ്പോഴും ഭയങ്കര മഴക്കാറല്ലേ വെയിലുണ്ട് ആണല്ലേ ഓ ഇവിടെ വെയില് വരും പിന് പിന്നെ അതുപോലെ തന്നെ മഴ കാറാ നമ്മള് തുണിയിടും പോയി പിന്നെ എടുക്കും ഓടിച്ചെന്നെടുക്കും പിന്നെ ഇടും ഇതൊക്കെ തന്നെ കളി
അ ശരി
അതൊരു വല്യ ജോലിയാ തുണി ഇടുക എടുക്കുക
ആ അങ്ങനെ നമ്മടെ പണി കഴ്യൂല്ല ടൈമ് പോയിറ്റു
അതെ അതെ
ഉം
ചിലപ്പോ എല്ലാം വിരിച്ചിട്ടേച്ച് ഇങ്ങോട്ട് വന്നി ച്ചിരി നേരം കിടക്കുമ്പോഴായിരിക്കും ഉം ഇവിടെ മഴക്കാർ കയറും അന്നരം പെയ്യൂന്നുള്ള അത്ര ഉണങ്ങിയതല്ലേ ഇപ്പൊ പെയ്യോന്നുള്ള പേടിയില് നമ്മള് പോയി എടുക്കും സമാധാന ഇല്ല അത് തന്നെ അപ്പൊ അത് അത് കാരണം സത് പറഞ്ഞ രണ്ട് മൂന്ന് ദിവസം പകലുറക്കം ഇല്ല അല്ല ഞാൻ കുറച്ചു നേരൊക്കെ കിടന്ന് ഉറങ്ങുന്നാണേ ഇപ്പൊ സമാധാനത്തോട കൂടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല അമ്മക്ക് വയ്യാത്തണ്ട് പെട്ടെന്ന് ഓടി ചെന്ന് എടുക്കാനൊന്നും പറ്റത്തില്ലേ
ആ ആ
അപ്പ നം നമ്മള് പോയി ചെന്നെടുക്കണം അങ്ങിയൊക്കെ
ആ ശരി നമ്മുടെ ഇവിടെ നാട്ടിലല്ല
ആഹ് നാട്ടിലുണ്ട് നാട്ടിലുണ്ട് പുള്ളി വണ്ടി ഓടിക്കുവാണേ പൊറത്ത് ആ വണ്ടി ഓടിക്കുക അപ്പം പിന്ന വർക്കിന് പോകുമ്പോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ മറ്റേ സ്റ്റേജ് ഡെക്കറേഷന്റെ വർക്കാ
അ ശരി
എല്ലാ കൈഞ് ആ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ രണ്ട മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വരത്തുള്ളൂ ഇപ്പൊ ഈ ജൂണില് മഴയായതുകൊണ്ട് കല്യാണം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കുറവല്ലേ
മ്മ്ഹ് മ്മ്ഹ്
കുറവാണ് പിന്നെ ഓട്ട ചെറിയ ഓട്ടങ്ങളൊക്കെ കിട്ടും വണ്ടിക്ക് അന്നരം പോവും
ആ
ആ പിന്നെ കൊഴപ്പമില്ലാതെ ഇങ്ങനെയൊക്കെ പോകുന്നു തട്ടിം മുട്ടിം
തട്ടിമുട്ടി പോണ്
ഉം ഒരാൾക്ക് തന്നെ ജോലി ഉള്ളതു കൊണ്ടേ ഏ എന്തൊരു പാടാ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരാൾ ചെയ്യണ്ടേ പിള്ളേരെ പഠിപ്പിക്കണം വീട്ടിലെ സകല കാര്യം ചെയ്യണം അതിന്റെടക്ക് ആശുപത്രിയില് വരും
നമ്മക്ക് എന്തൊക്കെ എന്ത നമ്മടെ കാര്യത്തി
അതെ അപ്പൊ അങ്ങനെ ആമ്പഴത്തേനും ഭയങ്കര പാടാ ഏ എന്നന്ന് വെച്ചാ ഒരാള് തന്നെ എല്ലാം ഒന്ത് ചന്ന് ചെയ്യുമ്പം അപ്പൊ ഞാൻ സത്യം പറഞ്ഞാ ഈ മാസം വർക്ക് കുറവായണ്ട് ഞങ്ങ അങ്ങനെ ഒത്തിരി പുറത്തോട്ടൊന്നും അങ്ങനെ പോയില്ല
ആ
അല്ലെങ്കി ഇടക്ക് സിനിമയൊക്കെ കാണാൻ പോകുന്നതാണ് യാത്രയക്കെ ഇഷ്ടമാണ് പക്ഷെങ്കി ഇപ്പൊ ഈ കഴിഞ്ഞ വേനല അവധിക്ക് അതായത് മെയ ജൂൺ മെയ്‌ലാ തോന്നുന്നു അവധിക്ക് ഞങ്ങള് പോയരുന്നു ഉം ഇവിടെ ധനുഷ് കോടി തമിഴ്നാടൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങള് കുടുംബത്തില കുടുംബക്കാരെല്ലാരും കൂടെ അ ഞങ്ങള് മെയ് അവധിയ ആവുന്ന സമയത്ത് അവധി സമയത്ത് ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഒരു ടൂറുണ്ട് അപ്പൊ ഈ വർഷം അ തേ പോയുള്ളു വേറെങ്ങും പോയില്ല പോവാൻ പറ്റിയില്ല അവിടെ യാത്രൊക്കെ പോഓ
ഇവിടെ ആ ഇപ്പൊ വന്നതാണ് എന്താണ് പതിനഞ്ച് ദിവസായി
ആഹാ വെളിലാണോ
ആ പുറത്താ
ആ ആഹ്
അപ്പൊ നക്ക് പോയിട്ടൊന്നില്ല പിന്നെ വടങ്ങാൻ ദിവസം അങ്ങനെ കഴിഞ്ഞേവും പോവണമെന്നെയുണ്ട്
എന്നെ പോയി ഒരു യാത്ര പോയാലും ഭയങ്കര ചെിലവാന്ന
ആഹ് പൊർത്തർങ്ങ്യാല്
ഭയങ്കര ചല വാ എന്നാന്ന് ചോദിച്ചാ പിന്നെ ഒരു യാത്രേന്ന് പറഞ്ഞാ നമ്മുടെ ആവശ്യത്തിനുള്ള വണ്ടിക്കൂലി പിള്ളേരേ പിന്നെ സകലതും കാണുമ്പോ അവർക്ക് അതെല്ലാം വേണം ആഹ് കുഞ്ഞു പിള്ളാരും കൂടെ ആണെങ്കി പ്പന്നെ പറയേ വേണ്ട
ആഹ് ഞങ്ങള് പിന്നെ അവിട്ന്ന് പിന്നെ ജേഷ്ടത്തി ഞങ്ങളൊക്കെ പോവല്ണ്ട് ഞങ്ങള നിക്കാൻപോവുമ്പം ക്കെ ബസ്സിനാണ്ട് പോവും അല്ല അപ്പം വടെ ല്ലപ്പ ഒത്ത്ണ്ടായിട്ട് പോവൂല്ല കഴിഞ്ഞ് പിന്നിം പോണം മ അപ്പ ഒരാൾകൊക്കുമ്പോ ഒരാകൊക്കൂല ഒരാ കൊ
ആ അതെ അതെ അതെ നമ്മള് പ്ലാൻ ചെയ്താ പ്ലാനിങ് മാത്രേ നട ക്കത്തുള്ളൂ അപ്പൊ ഞങ്ങളെല്ലാ വർഷവും ആ വേനലവധിക്ക് ഞങ്ങള് കുടുംബക്കാരെല്ലാം ഒരു വണ്ടി വിളിച്ച് ഞങ്ങള് പോകുന്നതാ ആ ഈ വർഷം പോയി ധനുഷ്കോടി വേളാങ്കണ്ണി അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലത്ത് പോയി നല്ല പൈസയായന്നേ നാലു പേര് ടൂറ് പോവ ഇട്ട് വരുമ്പോഴത്തേനും ഒരു വർഷത്തെ നമ്മൾ സമ്പാദിച്ച തോ പൈസ മുഴുവനും
ഓ
പോകും പിന്നെ വർഷത്തിലൊരിക്കലല്ലേ ഉള്ളൂ പിള്ളാരേം കൊണ്ടേ പഠിത്തവുള്ള ദിവസം നമുക്കെങ്ങും പോകാൻ പറ്റില്ലല്ലോ അതെ അതെ അതെ ഈ വർഷത്തി നമ്മളിത്രയും നമ്മള് എപ്പഴും വീടിന്റെകത്ത് തന്നെയ ല്ലേ വീട്ടിലെ കാര്യം നോക്കി ളാർടെ കാര്യം നോക്കി എപ്പഴും വീടിന്റെ അകത്ത് തന്നെ അന്നേരം ഒരു ഒരു തവ ണയെങ്കിൽ നമുക്കൊന്ന് ഒരു രണ്ടു ദിവസം അല്ലെ ഒരു മൂന്ന് ദിവസം ന അല്ലേ നാലു ദിവസം നമുക്ക് ഒന്ന് പുറത്തു പോണ്ടേ
ആഹ് അതന്നെ
ആ അതുകൊണ്ട് പിന്നെ പൈസ നമ്മള് നോക്കുകേല്ല പോവും
പൈസ നോക്കിന്നാ ഒട്ക്കും പോവൂല
ഓ എന്തായാലും നമ്മള് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കും പൈസക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കുന്നുണ്ട് ഡ്രസ്സ് എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കി പിന്നെ ഒരു യാത്ര പോയാലെന്നാകുഴ പ്പം
ആ അല്ല എനിക്കു ഇൻക്കു ഇൻ ഇൻക്കു ഇഷ്ട യാത്ര പോവാനൊ
ആഹ് ആഹ്ആഹ്
ക്കള്ളൾ പോയി ന്താവുല്ലാ ന്നുള്ളു എന്നാപിന്നി എന്റെ വീട്ട്ന്ന് പോവും ഔട്ന്നാ പോവല് അവിടുന്ന് ഞങ്ങൾ ഏട്ടത്ത്യേളെക്കെ കൂടിയാണ് പ്പന്നാല് ഏട്ടത്ത്യേള്ണ്ട് നാലാങ്ങളാരുണ്ട് പ്പം നാത്തൂ മാരുണ്ടാവും അല്ലങ്കിഞങ്ങള് മൂന്നാല് ഏട്ടത്ത്യേളാണ്ട് കൂട്യാണ്ട് എന്നാ ലീവ് ബീച്ച് ബീച്ച് കൊ
ഒ ഓ പിന്നെ എല്ലാരും ഫ കുടുംബക്കാരെല്ലാം ല്ലാരുപോകുമ്പോ ഒരു പ്രത്യേക സുഖൊല്ലേ.
ആ പിന്നെ ഒരു കൂടി ഞങ്ങ എല്ലരും കൂടി ഫാമിലി പോയി
ആഹ് ഫാമിലി പോകുമ്പോ ഒരു വേറൊരുരസ നമ്മള് കൂട്ടുകാരുടെ കൂടെ പോകുന്ന ഒരു ര സ്വവല്ലല്ലോ ഫാമിലി ആയിട്ട് പോകുമ്പോഴേ കൂട്ടുകാരുടെ കൂടെ മ്പം അത് വേറെരു രസം ഫാമിലി പോകുമ്പോ അത് വേറൊരു ഇത് രസം അപ്പൊ എപ്പോഴും ഞങ്ങള് എടക്കൊക്കെ പോകും വല്ല ഒഴുവൊക്കെ പോവും പിന്നെ ആട അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ആലപ്പുഴ ഏഹ് ല ബീച്ചിലും അവിടെ എവിടെ ക്കെ നമ്മള് പോകും. ഉം സ്കൂട്ടറെ പോവും ആ ബൈക്ക് കാറുണ്ട് കാറ് ഒ ഒണ്ടൊണ്ട് ഓടിക്കും ഓടിക്കും
അ പാറ
കാറു ഓടിക്കും
ആ
അങ്ങനെ ഇരിക്കുമ്പോ
സുഖം വൈക്കല്ലേ മക കോട്ടി പോവാന്
സ്കൂട്ടറ നമ്മുക്ക് സുഖം എന്നാന്ന് വെച്ച നമ്മുക്ക്
ബ്ലോക്ക്‌ വൽതാ
അതെ ഞാൻ പിള്ളോരെയൊക്കെ അവിടെ ഇപ്പൊ പുള്ളി ഇല്ലാത്ത ദിവസാണേലും ഇവർക്ക് എവിടെലും പോകണന്ന് പറഞ്ഞാലും വല്ല എന്റെ വീട്ടിൽ പോകണംന്ന് പറഞ്ഞാലും ആ നമ്മൾ ഇതെടുത്ത് പോവും വണ്ടി എടുത്ത് പോവും സ്കൂട്ടറേലായിരിക്കും പോവാറ്
ഉം അതേ നമ്മക്ക്
അതെ അതെ ഹ് ഹ് കാറ് ഭയങ്കര മടുപ്പാ മടുപ്പന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ സ്കൂട്ടർ ചെല്ലുന്നത് ആ സമയത്തിനുള്ളി കാറിൽ ചെല്ലത്തില്ല
ആ എത്തൂല പിന്നെ ബ്ലോക്ക് ഇല്ലാത കണം
അതെ
നോക്കണ്ടായ പിന്നെ പറയണ്ട
പറയേണ്ടത് തന്നെ പിന്നെ നിങ്ങടെ അവിടെ പാടം കണ്ടം വയലൊക്കെ ഒണ്ടോ
പാടകം പാടോ
ആ പാടം ഒണ്ട് വെള്ളോക്കെ കെറുന്ന സ്ഥലമാണോ
ഞമ്മള അവിടെ വെള്ളം കേറൂല വെള്ളം കേറുന്ന സ്ഥലണ്ട് ഞങ്ങൾ തൗഡ് പോകത്തൊക്കെ വെള്ളെണ്ട്
ആ ഹാ കേറോ അല്ലേ ആ ഇവിടെ ഇവിടെ ഒണ്ട് പക്ഷെ നമ്മടെ വീട്ടിൽ കേറുകെല്ലാ ആളല്ലേ ഇവിടെ റോഡിൽ എല്ലാം വെള്ളവാകും ആ പ്രളയം ഉണ്ടായ സമയത്ത് ത് ഫുള് നമ്മടെ വീട്ടിൽ കേറത്തില്ല നമ്മള പൊക്കത്തായിട്ടാ താമസിക്കുന്ന ഹാ ഭയ അവ വഴിയിലല്ലാ ഫുള്ള് ഒരു വീടൊക്കെ മുങ്ങി ഒക്കെ പോയി ആ അങ്ങനെ നിങ്ങളവിടെ പ്രളയം ഉണ്ടായപ്പോ നല്ല ഇതായിരുന്നല്ലേ
ആഹ് ആഹ് അവിടെ ഉണ്ടായിനി ഇവിടെ നന്നായിട്ട് മല നന്നായിട്ട് ഇടിഞ്ഞേനി
ആഹ്
ക്കേ അടി മണ്ണിന്റെ അടി പോയി ആ അഞ്ചാറ് വീട് ആഹ്
അയ്യോ
ഉം
അതേന്നെ ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാ പിന്നെ അങ്ങനൊരു പേടി ഇടിഞ്ഞ് വരുവോ അങ്ങനെയുള്ളൊരു പേടി എല്ലാം ഒരു കാലത്തും നമുക്ക് ദാ ജീവ് മ വെയിലാകുമ്പോ ഭയങ്കര ചൂട് മഴയാവുപ അങ്ങനെയൊള്ള പേടി എല്ലാം ഒരു സത്യം പറഞ്ഞാൽ എപ്പൊഴും നമു ക്ക്‌ ടെൻഷ്
ആഹ് അതെന്നെ അതെന്നെ ആഹ് അതന്നെ വെയിലാണെങ്കിൽ സൂര്യാഘാതം ഉം സൂര്യാഘാതം
അതെ വെ വീടിന്റകത്ത് ഇരിക്കാൻ പറ്റുകേല്ല പിന്നെ അസുഖങ്ങള് ഓരോ ഓരോ അസുഖങ്ങള് ഇപ്പൊ മഴക്കാലം ആയപ്പോ അതിലും അപ്പുറം അസുഖങ്ങൾ എല്ലായിടത്തു അസുഖങ്ങൾ ആണ്
അതന്നെ ഉള്ളൂ അസുഖന്നെ ഉള്ളൂ
ഓ എല്ലാ വീടുകളിലും ഇപ്പൊ പനിയും ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഞങ്ങക്ക് എല്ലാർക്കും പനിയായിര്ന്നു
ആഹ് ശെരി
അതെല്ലാം റിക്കവർ ആയിട്ട് പിന്നെ പിള്ളേര് ഇപ്പ സ്കൂളിൽ ലെ ഇപ്പ തുടങ്ങിയതേള്ളു ഒരാഴ്ച പോയില്ല സ്കൂളില്
ഇവിടുപ്പ അനിയന്റെ ഒക്കും മക്കക്കൊക്കെ പനിയാ
ഓ ഒരാക്ക് വന്നാ മതി എല്ലാർ
ആ എല്ലാർക്കും വരും ഇപ്പൊ ഞാൻ വൈറൽ പനിയായിട്ടും ശിഗല്ലായിട്ടും ഓരോ പനിന്റെ പേരല്ലേ നിപ്പയിട്ടും വന്ന് വരന്നെ വരന്നെ ഓരോ പേരണ് വരുന്നത്.
അതെ
ന്നാ ഓക്കെ
ആ ശരി ശ ശരി